ഹലോ ആഹ് ആഹ് കേക്കാണ്ട് കേക്കാണ്ട് പിന്നെ എന്താ പരിപാടി പണികളൊക്കെ കഴിഞ്ഞോ
ഇനി മോളെ കൊണ്ടരാൻ പോവാണ്ട് അംഗനവാടി പോവാണ്ട് ആ ഒര പത് മൂന്നേക്കാല ക്ക ആവുമ്പം പോണം അപ്പൊന്ന് കോളയ്യാന്ന് കെര്തി
അതെ ആ ആഹ് ശനിയാഴ്ച്ച അംഗൻവാടിണ്ടൊ
ഓ ശനി ഒഴിവില്ല രണ്ടാം ശനി മാത്രേ ഒഴിവുള്ളൂ
അതെയോ
അല്ലാത്ത ദിവസങ്ങളിലൊക്കണ്ട് ഞായറ് ഇല്ല മൂന്നര ആവുന്നുള്ളു
അതെയൊ ആ ആ
ആ നാല് വയസ്സായ നഴ്സറി ചേർത്തണം അപ്പ അതിന്റെ മുന്നായിട്ട് അങ്ങനവാടി കുറച്ച് പോയിക്കട്ടെ എന്നായിരുന്നു
ആഹ് വീടിന്റെ അടുത്ത് തന്നെ ആവുല്ലെ
അല്ല കൊറച്ച്
ആ ഇപ്പ എങ്ങനെയാ അംഗനവാടില് കുട്ടികൾക്ക് ഭാഷ ണൊക്കെ എങ്ങനെ കൊടുക്ക
ഓ ഓ ഓ നല്ല ഇപ്പൊ പഴയ മാതിരി നല്ല ഫുഡ് ആണ് രണ്ട് മൂന്ന് നേരഓക്കെ ഫുഡ് ഉണ്ട്
ആ ആ
ഉള്ളൂ പത്ത് മണി മുതല് മൂന്ന് മൂന്നര വരെയ ഉള്ളൂ
അതെയോ ആ ആഹ് അപ്പൊ എന്തൊക്കെയാ കൊടുക്കാ
രാവിലെ ഓരോ ദിവസം ഓരോ ഫുഡ ആണ് രാവിലെ ചില ദിവസം ഓരോ മ്മേനു ഇട്ട് തന്നിനിട് ടീച്ചർ വാട്സപില് പിന്നെ ഓരോ ആ രാവിലെ ചെല ദിവസം സോം പിന്നെ ഇഡലി സാമ്പാർ ഒരു ദിവസം ഒരു ദിവസം അട കുഴിക്കട്ട ഒരു ദിവസം അങ്ങനെ ഓരോ ദിവസവും രാവിലും വൈകുന്നേരം മാറ്റണ്ടേ
അതെയോ ഒരു തവണ അവരിടുന്ന കാണാമോ ഇത് വാർത്തയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ ആ കുട്ടികൾക്ക് ചിക്കൻ ബിരിയാണി കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്തായി അത് കൊടുക്കുന്നുണ്ടോ
ചിക്കൻ ബിരിയാണി ഒന്നും ഇല്ല എഗ് ബിരിയാണി ഏ പച്ചക്കറിയന്ന് തോന്നുന്നുണ്ട് പറഞ്ഞ കുട്ടികള ഇങ്ങെ പറയും വന്നിട്ട് അവർക്കെന്താതെ തുള്ളി ഒരുസ്പൂ ഒരു കയ്യില് മതിയല്ലോ ഒരു കുട്ടിക്ക് ഒരു തുള്ളി ആ പിന്നെ മുട്ട ഉണ്ടാവും പാലുണ്ടാവും അതേപോലെ പിന്നെ കട എല്ലാ ദിവസവും ഇല്ല ഓരോ ദിവസം ഓരോ പുതിയ ങ്ങളാവും ആ ഒരു ദിവസം പാല് അങ്ങനെയാണ് എല്ലാ ദിവസം ഉണ്ടോന്ന് അറിയില്ല ഇനി എനിക്കറിയില്ല ഉണ്ടാവൂല ഒരു എല്ലാ ദിവസം ഉണ്ടാവൂല
ആ
ഇവിള് പോവല് ഒരാഴ്ചയായിട്ടുള്ളു പോവാൻ തുടങ്ങിട്ട് പക്ഷെ അന്ന് സംസാരിച്ച് ക്കാനൊന്നും പറ്റൂല്ല നല്ല കരച്ചിലായിരുന്നു ആദ്യത്തിന കുറച്ച ദിവസം ആയി വരുന്നേ ഉള്ളൂ അപ്പൊ പിന്നെ ഇല്ല ഒരു പത്ത് പന്ത്രണ്ട് കുട്ടികളൊക്കെ ഇണ്ട് തോന്നണ്ട്
അതെയ അപ്പപാര കുട്ടികൾക്ക് ഇഷ്ടം ഉണ്ടാവും കുറെേ കുട്ടികൾ ഉള്ള കാരണം എല്ലാരുടുത്തും
എല്ലാരും എല്ലാ ദിവസം ഒന്നും വരൂല്ലല്ലോ അത്ര ഇതല്ലേ അപ്പൊ ഏകദേശം അഞ്ചാറും ആ ഒരു ആറ ഏഴക്കെ എന്താലും ഉണ്ടാവുല്ലോ
ഉണ്ടാവും അപ്പൊ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് കളിക്കാൻ ഇഷ്ടം
ആ കളിക്കാന ഇഷ്ടാണ് ഇഷ്ടം പോലെ ടോയ്സും ഉണ്ട് പിന്നെ കൊച്ചു വേലിയ ടിവി ഉണ്ട് റൂമിൽളച്ച് പിന്നെ ചുമുമരയില് ആഹ് കൊച്ചു ടിവി ഒക്കെ ഇട്ട് കൊടുത്ത് സെറ്റ് ആക്കാനുള്ള പരി എല്ലാ സംവിധാനവും ഉണ്ട് മക്കൾക്ക് നല്ല സൗകര്യഉള്ള അങ്ങനവാടിയാണ് നല്ല വൃത്തി ഉണ്ട് ടൈലൊക്കെ ഇട്ട് ഫാൻ
ഇവിടെ അങ്ങനെ ടിവി ഒന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കൻ കുറെേ ടോയ്സ് ഒക്കെ ഉണ്ട് കള വണ്ടികള് അവർക്ക് കളിക്കാന് ഇരുന്ന് ആടാനുള്ള കുതിരവണ്ടി ഉണ്ടല്ലോ അങ്ങനെയുള്ള കാറ് അതൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്
ഉം പിന്നെ പഴയ പോല നല്ല ഇതാണ് ടൈലൊക്കെ പതിച്ച് ഫാനൊക്കെ വെച്ചിട്ട് ബുദ്ധിമുട്ടുകളൊന്നുല്ല നല്ല സുഖമാണ് സൗകര്യങ്ങളൊക്കെ ഉണ്ടങ്കെ നല്ല ഭക്ഷണംോ പിന്നെ ഇരിക്കാന നമ്മൾ ആഹ ഇപ്പൊ ശരിയായി വരുന്നുണ്ട്
ആ് മോന അവിടെ പോയി കഴിഞ്ഞാ വിശേഷങ്ങളൊക്കെ പറയോ
ഓ മോളാാണ്ോ പെൺകുട്ടികള ആാവുമ്പോ ഒന്ന കൂടി സംസാര അധികാണ് പെ ഇപ്പം ആദ്യത്തെ ആഴ്ച ഭയങ്കര പ്രശ്നേന തരച്ചിലും അങ്ങനൊടി ഇട്ടിട്ട് പോകാൻ പാടില്ല കുട്ടികൾ വീട്ടിലാ നിക്കതൊക്ക ഒക്കെ പറഞ്ഞിട്ട്
ആഹ ആഹ
ഇപ്പൊ റെഡി ആയി എന്നാല രാവിലെ എണീക്കുമ്പോ പറയും ഇന്ന് പോകലന്ന് പറഞ്ഞാ എണീക്ക ഞങ്ങള അവിടെ പോല താങ്ങലാടി പൂട്ടീന് ടീച്ചർക്കും പിന്നെ വാട്സആപ്പിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയൂ
ആഹ
ഇ അൊെ ക്കാദ്യ മറ്റോ മോളതൊക്കെ കണ്ടിട്ട് മൂത്താളതൊക്കെ കണ്ടിട്ടേ
ആഹ അപ്പൊ ഇങ്ങനെ കുടിക്കാനും വെള്ളമൊക്കെ കൊണ്ട പോോണ്ട വരൂല്ലേ
ഇല്ല എല്ലാ അവിടെണ്ട് ഒന്നും കൊണ്ടുപോക ഒന്നും വേണ്ട
വേണ്ട ആഹ ആഹ
എല്ല വെള്ളം ഉണ്ട അവിടെ അതൊക്കെ ആക്കണ്ട ഫ ചെയ്യാനുള്ള സംവിധാനംുണ്ട്ൗെ ചടുവ വെള്ളല്ലേ കൊടുക്കുള്ളൂ തിളപ്പിച്ചാറിയ വെള്ളമല്ലേ കുട്ടികൾക്ക് കൊടുക്കുള്ളൂ ആ ടീച്ചറും എൽപ്പറൊക്കെ നല്ല ഡീസന്റ് നല്ല ഷാറാ കുട്ടികൾക്ക് ഇഷ്ടവും പോയാല് നല്ലേ പിന്നെ കൊറച്ച് കുച്ചായാല് കുറച്ച് പരിചയമായി കുട്ടികള ക്ലിയർ ആായാ പിന്നെ എഴുതലും വായനയും ചിത്രവേരയും എല്ലാം ഉണ്ടാവും
അതെയ അപ്പൊ വീട്ടിലേക്ക് കുട്ടികൾക്ക് ചെയ്യാനുള്ള ഇപ്പൊ പണ്ടൊക്കെ നമ്മള് സ്കൂളിൽ പഠിക്ക നമക്ക് ഇെ ഹോം വർക്ക് ഒക്കെ തരില്ല
ആ അതുപോലെ ഉണ്ട് വാട്്സപ്പിൽ ഇണ്ട് വൈകുന്നേര ആവും എന്തൊക്കെ ചെയ്യണ്ടന്ന് ചിത്ര വരച്ചു കൊണ്ടുവരാാന അതോെ വെട്ടിട്ട് വീടൊക്കെ ഒരു ദസം വീട് വെട്ടിട്ട്ുണ്ടാക്കി അ അപ്പം അവർക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുള്ളൊരു മ ഇൻട്രസ്റ്റ് വരുല്ലോ പിന്നെ ആ വീടിന് കിട്ടിയിട്ടുള്ള ബുക്കൊക്കെ ഉണ്ട്. ബുക്കില് അത് പിന്നെ വീടും പരിസരവും ഒക്കെയാണ് ആദ്യത്തെ അധ്യായം അപ്പൊ അതിനെ പറ്റീട്ട് ചി ഓ ബുക്ക് വീട്ടിലേക്ക് തന്നയക്കും ബുക്ക് സ്ലേറ്റൊക്കേണ്ട്. അപ്പോ അയിലുള്ള ഫാസ്റ്റത്തെ വീ ഒരു ഫാമിലിയാണ് കുടുംബത്തിനെ പറ്റി പരിചയപ്പെടു വീടിനെ പറ്റിയൊക്കെ അപ്പൊ ആ ചിത്രം വരച്ച് കൊണ്ട് ആ
ഉണ്ണിക്ക് ഒരു പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കണ്ടേയിരുന്നു ഒരു
ആ അയിന് ആ അപ്പൊ അയിന് ആ അതിനെ പറ്റിയിട്ടുള്ള പാട്ടൊ ക്കെണ്ടാവും വീടിനെ പറ്റിയിട്ടുള്ള
അപ്പൊ ആ ഉണ്ണീനെ പാടന്നൊക്കെ കേട്ടിട്ടുണ്ട്.
ആ രസാണ് അവർക്ക് നിർബന്ധം ഒന്നും ഇല്ലല്ലോ. അപ്പൊ അവരങ്ങനെ ടീച്ചറുടെ കൂടെ പാടി പഠിക്കും പിന്നെ വാട്സആപ്പില് വോയിസ് ഇടാ. പാടിയിട്ട് കുട്ടികൾക്ക് അതൊക്കെയൊരു ഇൻട്രസ്റ്റ് ആണല്ലോ ഫോണ് കയ്യില് കിട്ടിയട്ട് എന്തും ചെയ്യാന്ന് പറയുമ്പോ അധികം ഇൻട്രസ്റ്റ് വരൂല്ലോ.
ആ അത് ശരിയാ വീട്ടിലാവുമ്പോ നമ്മളിപ്പോ ഫോൺ നോക്കണ കാണുമ്പോ അപ്പ അവർക്കും ഫോൺ നോക്കാനായിട്ട് തോന്നും. അപ്പൊ ഈക്ഷേ ഇങ്ങനെ അങ്കണവാടിയിലേക്കൊക്കെ പോകുമ്പോ കുറച്ചു ദിവസം അപ്പം ചിലവോരൊന്നും വിടില്ല. ചിലവരൊക്കെ ഒരു നാല് വയസ്സ് കഴിഞ്ഞിട്ട് നേരെ എൽ കെ ജിയിലോട്ട് ചോർത്തല്ലേ ചെയ്യാ.
ആ അതാണ് അത് പിന്നെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായി വരും. കാരണം ഒന്ന് കുട്ടികളുടെ ഇടേല് ഇടപഴകി ഈ പെരുമാറാനൊക്കെ പഠിച്ച് അങ്ങനവാടി പോയ കാര്യായിട്ട് പഠിക്കണെ അതൊക്കെയാണല്ലോ. അല്ലാതെ അവർക്ക് നിർബന്ധിച്ച് പഠിപ്പിക്കുന്നില്ല. അങ്ങനെ നഴ്സറിയിൽന്ന് പറഞ്ഞാല് നിർബന്ധാണ്. പഠനം ആ ഏഴുതലും വായിക്കലും പഠിക്കലും ഒക്കെ ആയിട്ട് ഓൽക്ക് അപ്പെ പെട്ടെന്നൊരു നിർബന്ധ സാഹചര്യം വരേല്ലേ. ഹോം വർക്ക് ചെയ്യല് ഇതൊന്നും അങ്ങനവാടിന്ന് പറഞ്ഞാ ഓൽക്ക് അത്ര തന്നെ നിർബന്ധിക്കുന്നില്ല. എല്ലാ കുട്ടികളും ഒരേപോലെ ആവണം. അങ്ങനെയൊന്നുല്ല കുട്ടികൾക്ക് കഴിവിനനുസരിച്ച് ഓല് ചെയ്യല്ലേ ചെയ്യാ. കുറച്ച് ആയ കു ട്ടികളും ആ അങ്ങനെ ഇത് ക കളി ഇന്നോ. ഇന്ന് സ്പെഷ്യൽ ആയിട്ടൊന്നുംല്ല ഇന്നപ്പോ എല്ലാരും സ്കൂളൊക്കെ പോയി ഇന്നലെ സ്പെഷ്യലായിരുന്നു. ഇന്നലെ ഞങ്ങക്ക് നോമ്പുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിരുന്നു ഇന്നിപ്പ ഒന്ന് ഇന്നു കാ ഇന്നലെ നോമ്പ് തുറക്കാന് പിന്നെ പൊറോട്ട മേടിച്ചു ചിക്കൻ മേടിച്ചു
ആ അതൊക്കെ പുറത്തുനിന്ന് വാങ്ങി വാങ്ങിക്കയാണോ ചെയ്തത്. കറിയൊക്കെ ചിക്കൻ കറി ആയിട്ട് വാങ്ങിക്കാ
കറിയൊക്കെ ചിക്കൻ വാങ്ങീട്ട് വെക്കാണ് ചെയ്യാ. പുറത്തുന്ന് ഭ ഫുഡ് വാങ്ങല് വളരെ കുറവാ.
അതെയോ ആ ആ
അപ്പത് കഴിക്കാം വേ ചിക്കൻ വാങ്ങാ ബീഫ് വാങ്ങാ മീൻവാങ്ങാ അതൊക്കെ നമ്മള് പ പാകം ചെയ്ത് തിന്ന് കഴിക്കാ വീട്ടില് വെക്കും. എല്ലാ ഭക്ഷണം ഞാൻ ഒരു വിധം ഒക്കെ ഇണ്ടാക്കും. പരീക്ഷിച്ചു നോക്കും. അത്യാവശ്യം കുക്കിങ്ങൊക്കെ അറിയും. പിന്നെ നമ്മള് മക്കൾക്ക് വേണ്ടീട്ടല്ലേ. പിന്നെ ഇടക്ക് ആ ഇടക്ക് പിന്നെ ഇഷ്ടം തോന്നണ ടൈമിൽ ഇടക്കൊക്കെ ഒന്ന് പുറത്തു പോയി കഴിക്കൂട്ടോ. വീട്ടന്നെ തന്നെ ആവുമ്പോര് മക്കൾക്കൊക്കെ ഇഷ്ടല്ല പൊ റത്തുപോയിട്ടുള്ള
ഫാമിലി ആയിട്ടാണോ പോവാറ് വീട്ടിന്ന്
ആഹ ഫാമിലി ആയിട്ടാ പോവാ ഒറ്റക്കല്ല ഞങ്ങള മക്കളും ഹസ്ബന്റും മക്കളും ഒരുമിച്ച് പോയിട്ട് ഇടക്ക് എന്നെങ്കിലൊക്കെ ആയിട്ട് ഒന്ന് പുറത്തു പോയിട്ട് ബീച്ചിലോ അങ്ങനെയൊക്കെ പോയിട്ട് വരുമ്പോ കഴിച്ചിട്ട് പോരും
അതെ ആ ഇവിടെ അങ്ങനെയൊക്കെ തന്നെ ഞങ്ങ അങ്ങനൊക്കെ തന്നെ ചെയ്യാം പക്ഷെ ഞങ്ങള് ഇടക്കിടക്ക് പോവാറ ണ്ട്ട്ടോ
ഇടക്ക അങ്ങനെ ഇടക്കിടക്കൊന്നും പോവുല്ല ചില ടൈമിലൊക്കെ അ കുട്ടികൾ ആഗ്രഹം പറയുമ്പോ അങ്ങനെയ മഴയൊന്നും ഇല്ലെങ്കിലൊക്ക ഒന്ന് പോയിട്ട് വരും വരുമ്പോപിന്നെ അന്നത്തെ ഭക്ഷണംഒക്കെ പുറത്തന്ന് ആകും അത്ര അല്ലാത്ത ദിവസങ്ങളിലൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്ക വീട്ടിലിരിക്കുമ്പം പുറത്തൊന്ന് കൊണ്ടുവന്നിരുന്ന് കഴിക്കല് കുറവാണ്
ഇന്നലെ ഇങ്ങനെ ചിക്കൻ കറിവെ ക്കെയാണോ ചെയ്തെ
ആഹ ഇന്നലെ ചിക്കൻ കറി വെച്ചു കൊറച്ച് ഫ്രൈ ആക്കി മക്കൾക്കൊക്കെ ഇഷ്ടം ഫ്രൈ ആക്കണന്ന് പൊരിച്ചിട്ട് കഴിക്കുന്നതാണ് കറി അങ്ങനെ ഇഷ്ടല്ല അല്ലെങ്കിൽ കടായി ആക്കും ചില ദിവസങ്ങളിലൊക്കെ
ആഹ
ക്കല് പിന്നെ പൊറോട്ടേക്കും പത്തിരിക്കും ഒക്കെ അത് മതി അപ്പത്ത്ക്കൊക്കെ അതാണ് ഇഷ്ടം ഇങ്ങൾ വാങ്ങൂലേ ചിക്കനും ബീഫും
ആ വീട്ടില് ഉണ്ടാക്കും പൊറത്തുന്ന് വാങ്ങിക്കയും ചെയ്യും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്ക്‌ണെക്കാടും നന്നായി പുറത്തുന്ന് വാങ്ങിക്കാനാണ് ഇഷ്ടം കൂടുതല്. ഉണ്ടാക്കിയാലും ഇപ്പൊ പുറത്തുന്ന് മേടിക്കണ ര് ടേസ്റ്റ് കിട്ടില്ലല്ലോ അപ്പൊ അതൊക്കെ അങ്ങനെ ചെയ്യാണ്
പിന്നെ മസോല മസാല വെച്ചിട്ട് പിന്നെ ഫ്രീസ് ആയിട്ട് ട്ട്ട്ട് വര് ന്ണ്ടല്ലോ
ആഹ് അങ്ങനെയൊന്നും വേടിക്കാറില്ല അങ്ങനെ ചെയ്യാറില്ല അത് അത്ര ഇഷ്ടല്ല അത് എങ്ങനെയാന്നൊന്നുംക്ക് പറ
ആ പറയാൻ പറ്റൂല അതാണ് എല്ലാ സംഗതി ആഹ്
ഞങ്ങള് ഇങ്ങനെ പുറത്ത്ന്ന് വായിങ്ങിക്കുമ്പോ എന്തെങ്കിലും ഇപ്പ പറയപ്പ വീട്ടില് ഇപ്പ അമ്മടെ ബർ തേടേആണ് അപ്പന്റെ ബർത്ത് ത്ഡേആണ് അപ്പൻ്റെ ബർത്ത്ഡേ ആണ്. പിന്നെ അതുപോലെ കുട്ടികൾടെ ബർത്ത്ഡേയ് ആണ് ച്ചെങ്കിൽ ആള്ക്കാരെ വിളിചിട്ട് നമ്മൾ നടത്താ ചെയ്യ വീട്ടില് പ്പം വീട്ടിലേക്ക് വിരുന്നുകാര് വരുല്ലോ എന്തായാലും അപ്പഈ കുട്ടികളുടെ ബർത്തഡേയ് ചെറിയ അങ്ങനെ പരിപാടികളാ പിന്നെ എൻ്റെ മ് ഹസ്ബന്റിന്റെ വെഡിങ് ആനിവേഴ്സ ഇപ്പ ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേക്കെ വരാണങ്കിൽ ഞങ്ങള് ഫേ നാലാളും കൂടി ഫാമിലിആയിട്ട് പോകും അങ്ങനെ അല്ലെങ്കിൽ ചൽപ ച് വീട്ടില് തന്നെ അതുപോലെ ചിക്കൻ ബിരിയാണിയോ മന്തിയോ ഒക്കെ മൻ ന്തിങ്ങനെ ഇണ്ടാക്ക്യാ അത്ര പെർഫെക്റ്റ് ആവൊന്നില്ല അങ്ങനെ ഞങ്ങളി ക്ക്യാടാ ഞാൻ പിന്നെ വിളിക്ക്യ കുറച്ച് കാര്യങ്ങളുണ്ട്